ഹലോ ഹലോ
ഹലോ
കേക്കാൻ പറ്റുന്നുണ്ടോ
ഹലോ അല ആഹ് കേക്ക്ണ്ട്
ആഹ് എന്തൊക്കെയുണ്ട്
ഹലോ
ഹലോ എന്ത എന്തൊക്കെയ ഉണ്ട് വിശേഷം
ആഹ് കേക്കണണ്ട് കേക്ക്ണ്ല്ലേ ഇവ്ട്ന്ന് ആ
ആഹ് ചായ കുടിച്ചു ചായ കുടിച്ചു ചായ കുടിച്ച് വൈകിട്ട് ചായ കുടിച്ചു ചായ കുടിച്ചില്യാ ചായ കുടിയോകെ കഴിഞ്ഞോ
ആഹ് കുടിച്ചു കഴിഞ്ഞു
ആഹ് മഴയൊക്കെ ഉണ്ടായിരുന്നോ ചായ ടെ കൂടെ ഓ ഒന്നുഇല്ലായിരുന്നു ചായ മാത്രമേ ഉള്ളായിരുന്നു സ്പെഷ്യൽ ഒന്നും ഇല്ലായിരുന്നു ചായ മാത്രം
ഉം
പിന്നെ ഷാർജ അടിക്കുന്നുണ്ട് ഇവിടെ രണ്ടു പേര് ഷാർജ അടിച്ചൊണ്ടിരിക്കുന്നു വൈകുന്നേരത്തെ ചായ കുടിച്ച് ഷാർജ ഷാർജ ഷാർജ ഇല്ലേ
ആഹ് ജ്യൂസ്
ആഹ് ദാ ആഹ് ആഹ് ഷാർ ആഹ് ജ്യൂസ അടിക്കുന്നു രണ്ടു പേര്
ആഹ്
അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച ഒന്നും ഇല്ല ഇങ്ങനൊക്കെ പോകുന്നു ആഹ് വൈകുന്നേരത്ത് കുറച്ചേരം മഴയുണ്ടായിരുന്നു ആഹ് മഴയൊക്കെ മാറി - പിന്നെ ഞങ്ങക്ക് കുടുംബശ്രീ ഉണ്ടായിരുന്നു അതിനൊക്കെ പോയിട്ട് വന്നു പിന്നെ ഇന്ന് ഇച്ചിരി ആഹ് അയൽക്കൂട്ടത്തിലു ഉണ്ടായിരുന്ന അതൊക്കെ കഴിഞ്ഞ് വന്നു ആഹ്
ഉം അതിലൊരണ്ണം
അവിടെക്കെയില്ലേ കുടുംബശ്രീ
ഇവിടെണ്ട് ഞാനില്ല അതില് ഞാനില്ല ഇവിടെ ഇവിടെ തൊട്ടടുത്തൊന്നും കാണണില്ല കുറച്ച്
ആഹ്
ഇവിടെ അടുത്തുന്നൊന്നും ആരുല്ല തോന്നണു
ആഹ് ആഹ് ഞങ്ങള് കുടുംബശ്രീ ഒക്കെ കഴിഞ്ഞ് വന്നു
ഉം
പിന്നെ ഇന്ന് ഇച്ചിരി അധികം ജോലി ഉണ്ടായിരുന്നു മറ്റേ ഞാൻ ആഹ് ഉച്ചക്കലത്തേക് മാത്രേ ഉള്ളായിരുന്നു വൈകിട്ട് ഒന്നും ഇല്ലായിരുന്നു ഉച്ചയ്ക്ക് തെക്ക് കുറ- ച്ച് ചോറൊള്ളായിരുന്നു അത് ഞാന് തിളപ്പിച്ചേതായിരുന്നു അതുകൊണ്ട് പിന്നെ വൈകിട്ട് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കേണ്ടി വന്നു ഇന്ന് ഇച്ചിരി ചിക്കൻ മേടിച്ചു അപ്പ വിജാരിച്ചന്ന ചപ്പാ - പ്പാത്തി ഉണ്ടാക്കാം അങ്ങനെ വൈകിട്ടത്തേക്ക് ആഹ് അല്ല എന്നും അങ്ങനെ ചപ്പാത്തിയ ഒന്നും അല്ല എന്നും രാവിലത്തെ വെപ്പേ ഉള്ളൂ പക്ഷെ ഇന്ന് ചോറ് കുറവായത് കൊണ്ട് ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയതാ ചപ്പാത്തീം ചിക്കൻ കറിയും കൂടെ ആട്ടൊന്ന് വിചാര്ജ്
ഉം ഉം ഫുഡ്ഡെന്താഷ്ടം?
അങ് ഫുഡ്ഡ് നമ്മള് എന്നും വെക്കുന്ന പോലെ ചോറ്. സാദാ ചോറും മീനൊക്കെയായിരിക്കും. പച്ചക്കറികള് കാണും. ഇതൊക്കെതന്നെ ഇഷ്ടൊന്നു അ പ്രത്യേച് പ്രത്യേകിച്ച് ഇഷ്ട്ടംഒന്നും ഇല്ലെ. എല്ലാം കഴിക്കും ഞാന്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുല്ല എന്ത്‌വായാലും ഞാൻ കഴിക്കും ചക്കയൊണ്ട് ചക്കയൊണ്ട് ഞങ് ങ്ങടെ വീട്ടി ചക്കഇല്ലെങ്കിലും ഞങ്ങടെ അയലത്തൊക്കെ ചക്കയൊണ്ട് ന്നലെ ഞങ്ങക്ക് ചക്ക കിട്ടി അതീ കൊറച്ചെട്ത്ത് വേവിച്ചു.
ഇവടെം ചക്ക കിട്ടിരുന്നു അവ്ടെ വ്ടെ അട് ഇവ്ടെല്ല അട്ത്ത വീട്ട്ന്ന് കിട്ടിരുന്നു നെ വെയിച്ചുണ്ട അക്കി
ണ്ടാക്കി മീനൊ
മാങ്ങ മാങ്ങണ്ടൊ മീന് ആഹ് മീൻണ്ട്. ഉം മാങ്ങ ഇവ്ടെല്ല്യ തൊട്ടടുത്തവീട്ട്ന്ന് തെരല്ണ്ട്.
തരും ആഹ് ഞങ്ങക്കൊണ്ട് വ്ട മാങ്ങയൊണ്ട്.
ആഹ് ഇപ്പൊ മാങ്ങ നല്ലൺ കായ്കൺ കായ്ച്ണലി
ആന് ആയ്‌ മഷ്ടം പോലെ മാങ്ങയൊണ്ടാരുന്നു. പിന്നെവിടെ ഒര് ഇവ്ട്ത്തെ ആന്ന് ഇവ്ടത്തെ ഒരു മാവേലാന്നെങ്കി നമ്മക്ക് പഴിപ്പിക്കാനൊക്കത്തില്ല. അത് വെളഞ്ഞ് വര്മ്പഴത്തേക്കിനെ അങ്ങ് പുഴുകേറും. അതുകൊണ്ട് അത് പഴിപ്പിക്കാൻ ഒക്കത്തില്ല പിന്നെ വേറെ വെള്ളമൂവാണ്ടൻ മാവൊ ണ്ട് അതാണെങ്കി പഴ്പ്പിക്കാൻ നല്ലതാ പക്ഷേ അയിനാത്ത് കൊറച്ചേ പിടിച്ചേള്ളൂ.
അപ്പ പച്ചെടുത്തിട്ടച്ചാറ് ട്ടൂടെ?
ആഹ് അച്ചാറിടു അച്ചാറൊക്കെ ണ്ടാക്കും അച്ചാറൊക്കെണ്ടാക്കിരിപ്പുണ്ട് പിന്നെ കൊറെ അ രിഞ്ഞൊണങ്ങുന്നേ ഇപ്രാവ്ശ്യം അരിഞ്ഞുണങ്ങീല്ല കഴിഞ്ഞ പ്രാവശ്യാണെങ്കി കൊറെ അരിഞ്ഞൊണങ്ങിയാരുന്നു അടമാങ്ങെ ഇടാവല്ലോ ആഹ് ഒണക്കി വെക്കുവാരുന്നു. ഒണക്കി ആവാലോ ഒണക്കി വെച്ചേക്കുന്നെ ഞാന് വാ ച്ചാറിടും അത് വെള്ളത്തിയിട്ട് ഉപ്പിട്ടല്ലേ നമ്മള് ഒണക്കുന്നത്.
ആഹ്
അത് പിന്നെ ഈ അടമാങ്ങയന്ന് പറയ്ന്ന അതല്ലേ ഈ ഒണക്കി വെക്ക്‌ന്ന മാങ്ങയല്ല്യോ അത് ഞാമ്പിന്നെ വെ ത്തിയിട്ട് അല്ലെങ്കില് മുറുകിയിരിക്കും. ഒര്പ്രാശം ഞാനങ്ങനെ വെള്ളത്തിയിട്ട് കുതിത്തേന് ശേഷവാ അച്ചാറിട്ടത് അപ്പ എല്ലരും കഴിച്ചു പഷേ എങ്കിലും നമ്മള് ഈ പച്ചമാങ്ങ ഇടുന്നത്പോലെ
ആഹ് ഒണങ്ങ്യത്. പച്ചമാങ്ങ ഇട്ണപോലെ ത്രരുചി അത് ഞമ്മക്ക അത്രൊ ഒര്ത് തോന്നൂല ഉം
തോന്നത്തില്ല അത് പിള്ളാര് വ ഓ ണ്ട് പിന്നെ ഒണങ്ങില്ല. എല്ലാംങ്ങ് മഴ പെയ്തപ്പഴത്തേക്ക് ന് പുഴു ഏറിയങ്ങ് വീഴുവാ.
ഏഹ് പൊയ്ക്കണേ പുയു യോ യ്കു
ആഹ് അങ്ങ് പോം പുഴു കേറി ക്കഴിഞ്ഞാ പിന്നെ അഅ് പക്ഷേ അന്നെങ്കി ഈ അണ്ണാനുംഒക്കെയെ ചപ്പിയിട്ന്ന മാങ്ങയാന്നെങ്കി നല്ല കളറിലാ വീഴുന്നത്. അതിനാത്ത് പുഴുവില്ല ഒന്നുവില്ല. നമ്മള് ബ വെളഞ്ഞത് നല്ല നോ ക്കി കഴിക്ക്ന്നെ ‌ അഅ് കാണുമ്പ നമ്മക്ക് കൊതിതോന്നും പഷേ എന്തോചെയ്യാനാന്നാ ന അടന്നു വീഴുന്നെയാന്നെങ്കി മൊത്തം പുഴുവായ് നല്ല മാങ്ങയെല്ലാം ഇവറ്റകളങ്ങ് തിന്നുവാ
ഏഹ്
ആഹ് അങ്ങനെയൊക്കെയൊള്ള കാര്യങ്ങളാ.
ഇവിടെ തൊട്ടട്ത്ത് വീ കൊണ്ടന്നീനി മാങ്ങ എ മറ്റേ മാങ്ങ മധുര മാങ്ങല്ലേ
ആഹ് ആഹ് തരുവൊക്കെ ചെയ്യത്തില്ലേ ആഹ് ആഹ് നാട്ട് മാങ്ങ ഞങ്ങളിവ്ടെ നാട്ട്മാങ്ങേന്നാ പറയ്ന്നെ അത് ഇവിടെ ഇഷ്ടംപോലെ പിടിച്ചാര്ന്നു ഇപ്പൊ അത് തീർന്ന് വടെം കൊറേ പിടിച്ച് തീർന്നതായിപ്പോ മാങ്ങാക്കൊന്നൊരു ക്ഷാമോ ഇല്ല
ഉം വെക്കേഷനല്ലേ ത്രൊക്കെ പോ പോയീനാ?
ആഹ് വെക്കേഷനാ പക്ഷേ യാത്ര ഇപ്രാവശ്യം പോയില്ല
ഉം
ഇനി ഇപ്പ്രാവശ്യം പോഴി പോയില്ല വെക്കേഷനായിട്ട് എങ്ങും പോയില്ല പോകുന്നതാ പക്ഷെ ഇപ്പ്രാവശ്യം എങ്ങും പോയില്ല ഇപ്പ്രാവശ്യം മോക്ക് ക്യാമ്പ് ഒണ്ടാര്ന്ന് മോക്ക് ക്യാമ്പ്ണ്ടാര്ന്നു അത്കൊണ്ടെ പോവാൻ പറ്റിയില്ല അയാള്ന്ന് വന്നതേ ഒള്ളു ക്യാമ്പ് കഴിഞ്ഞിട്ടേ
എഹ്
ങ്ങളെകൊണ്ട് പോകാൻ പറ്റിയില്ല ഉം പരാതി പറഞ്ഞ എല്ലാടൊം പോയില്ല എങ്ങും പോയില്ലെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞ് കൊറച്ച് ദിവസവ്‌ടെ കഴിയട്ടെ ന്നിട്ട് നമ്മക്ക് പോക എന്നൊക്കെ പറഞ്ഞ്ങ്ങനെ സമാധാനിപ്പിച്ച് വെച്ചേക്കുവാ
ആഹ്
ഇനിയിപ്പൊ മഴയൊക്കെ ആയില്ലെ മഴയൊക്കെ ആയി കഴിഞ്ഞാൽ ഒട്ടും പോകാനും തോന്നത്തില്ല
ആഹ് അതെ
നമ്മുടെ ആഹ് നമ്മുടെ ഇവിടൊക്കെ മഴയില്ലെങ്കിലും ദൂരോട്ടൊക്കെ മഴ ആയല്ലോ
മ്
അതാ പിന്നെ മീനൊക്കെ കിട്ടിയോ?
മീന് കിട്ടി മീന് പൊരിച്ചത് പൊരിച്ചത്
ആഹ് എന്താ മീൻ കിട്ടി
മീനെന്താ പേരറീല ഒര് നീളള്ളൊര്
അറീല കറിയൊക്കെ വെച്ചോ കറി വെച്ചോ അതോ വറ്ത്തോ?
കറി വെച്ചു പൊരിച്ചു ചെയ്തു ഒര് നീളം ഒര് കറുത്ത്ട്ടൊരു മീന് എന്താ പേരെന്താ അറീല കരിമീനിന്റെ പോലൊരു നീളത്തില്ള്ള ഒര് മീന്
ആഹ്
പായിന അങ്ങനെന്തോ മീനാ തോന്ന്ണ്
മീന് ആഹ് അഹ്
ഈ കൊളത്തിലൊക്കെണ്ടാവൂലേ
ഓ കൊളത്തിലെ മീന് ആഹ് ഹാ
അങ്ങനത്തെക്കൊര് സൈസ് മീന്
അഹ് ആഹ്
വാങ്ങി കുട്ടികളൊന്നും മീൻ കഴിക്കൂലത്ര
ആഹ് വറ്ത്ത് കൊട്ക്കണം പൊള്ളിച്ച് കൊട്ത്താ കഴിക്കത്തില്ലെയോ
ഇല്ല ഇവര് അങ്ങനെ മീൻ കയിക്കൂല
മീൻ കഴിക്കത്തില്ല ആഹ്
മ്
ചെല കുട്ടികളങ്ങ് കഴിക്കുകയോ പൊള്ളിച്ചു കൊടുക്കാങ്കില്ലേ കറിയ കറിമീൻ എല്ലാർക്കും വേണ്ടാ
പൊള്ളിച്ചത് പറ്റും മറ്റേ മാന്തള് അങ്ങൻത്തെ മീനൊക്കെ പറ്റും ചെമ്മീന് കൂന്തള് മാ ന്തള് അയല അതൊക്കെ പറ്റും അല്ലാത്ത മീനൊന്നും പറ്റൂല്ല
ആഹ്
ന്നു സോയാ സോയാബീന് മു ട്ട അങ്ങനത്തൊക്കെ പറ്റും
പറ്റും ആ
പിന്നെന്തൊക്കെയാണ്? എല്ലാരും സുഖയിട്ട് ഇരിക്കുന്നല്ലോ?
ആഹ്
എല്ലാരും സുഖായിട്ടി രിക്കുന്നില്ലയാ
ഉം
ഉം എനിക്കൊരു കോള് വരുന്നുണ്ട് ഞാൻ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഇപ്പൊ ഈ കോള് ചെയ്തോണ്ടിരിക്കുന്നത് കൊണ്ട് ഇടയ്ക്കൂടെ കോള് കയറി വരുന്നു
ആഹ
ഉം എങ്കി ശരിയടാ എങ്കി യോക്കെ
ആഹ് ആഹ്
ഓക്കെ ആ